ഹലോ ആഹ് കേക്കുന്നുണ്ട്
ആഹ് എന്താ ചെയ്യണെ?
ഒന്നുല്ല വെർതെങ്ങനെ ആഹ് ആഹ് എന്താ ചായെക്കെ കുടിച്ചോ?
ഉം ചായ കുടി ഇപ്പ കഴിഞ്ഞോള്ളൂ
ആഹ് അയ്ശെരി പിന്നെ ഇന്നിട്ട് എന്താ പരിപാടി
പരിപാടി എന്താ ഇങ്ങനിരിക്കാ ആഹ് വീട്ടില് വെല്ലെ കൃഷികാര്യങ്ങളൊക്കെ ഇണ്ടാ ഫാമോ അങ്ങനെ എന്ത്
ഇല്ലേ ഇവിടെ കൊറച്ച് സ്ഥലോള്ളൂ അയിന് ഇങ്ങനെ കൃഷി ഇണ്ടാക്കാനുള്ളൊരു ഇവിടെ ടൗണേരിയാണ് അപ്പോ കൂടുതല് സ്ഥലൊന്നുല്ല ആഹ് ഇന്റെ വീട്ടിലുണ്ട് ഇന്റെ വീട്ട് ട്ടില് ഏഹ് കൃഷി ഓക്കെ ഇണ്ട് ഇന്റെപ്പ ക കൃഷിയൊക്കെ ഇണ്ടാക്കും ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഉപ്പ ആഹ് ഞായ ദിവസങ്ങളിലൊക്കെ ഇണ്ടാക്കും പിന്നെ ഓഫീസ് പോണൻ്റെ മുന്നേ രാവിലെ ചേന അതുപോലെ കോവക്ക, ചെരങ്ങ, പിന്നെ പിന്നെ എന്താ പടവൽങ്ങ പടവലങ്ങല്ല ആഹ്
പെറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാ
ഇല്ല പൊറത്തു കൊടുക്കൂലാ വീടാ ആവശ്യങ്ങൾക്കും പിന്നെ ചുറ്റ് വട്ടത്തുള്ള അയൽക്കാർക്കും എല്ലർക്കും കൊടുക്കു ഒര് ണ്ടായാൽ തന്നെ അത് അടുത്തുള്ള വീട്ടൾകൊക്കെ കൊടുക്കു കൊണ്ടോയി കൊടുക്കും അങ്ങനെ ഉം വിക്ക് ഏഹ് വിക്കൊന്നുല്ല പൊറത്ത് വിക്കൂല്ല
പിന്നെ നല്ലതാണ് നമ്മടെ ആരോഗ്യത്തിനും നല്ലതല്ലേല്ലേ ആഹ് ഞങ്ങളിപ്പോ അങ്ങനെ ചെറിയൊരു പ്ലാനിങ്ങിലാണ്
ആഹ് ഇണ്ടാക്ക്
ഇണ്ടാക്കൂല്ലേ ആഹ് ഞാനു അങ്ങനെ ആഹ് സ്ഥലണ്ടേ ഇത് പാടത്തിന്റെ ഏരിയാണ് ഞങ്ങടെ വീടെ അപ്പൊ അത്യാവശ്യം സ്ഥലോണ്ട് അപ്പൊങ്ങനെ കൃഷി എന്തേലും ചെയ്താലോന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അപ്പൊ എങ്ങനെ വളൊക്കെ എങ്ങനെ വാങ്ങാ
ആഹ് അത് വാങ്ങലാണ് ഓൺലൈൻല് ഏതോപ്പോരിതിലാണ് വാങ്ങല് ചാക്ക് ക്ക് ചാ കൊറെ ചാക്കുകളൊന്നിച്ച് കൊടന്ന് എറക്കിയിട്ട് അങ്ങനെ ഏഹ് പിന്നെ അതങ്ങനൊക്കെ കൂട്ടിയിട്ട് ഇതാക്കിട്ടൊക്കെ അതൊക്കെ ഉപ്പാക്കെയറിള്ളൂ അതൊക് ക്കെ പിന്നെ ഇപ്പ ഞായറാഴ്ച ദിവസങ്ങളിലാണ് അയിനൊക്കെ എറങ്ങല് അല്ലേ പിന്നെ രാവിലെ ഓഫീസ്ക്ക് പോണന്റെ മുന്നേ രാവിലെ കൊറെ നേരം അയിന് എറങ്ങും അങ്ങനെക്കെ
ആഹ് ഇവടെ ഇതുപോലെ എന്താ പയറ്, കൂർക്ക അങ്ങനെയൊക്കെണ്ടല്ലോ പയറും കൂർക്കൊക്കെ അതൊക്കെ നല്ലോണണ്ടാവണ ഏരിയാണ് അപ്പൊ അങ്ങനെ സീസൺല് അതെ അവിടെ സീസൺലൊ കൂർക്കൊക്കെ ഇങ്ങനെ വല്യേ ഏഹ് ഇതില്ങ്ങനെ ഇണ്ടാക്കാറ്ണ്ട്. നല്ലോണ്ണം കടയിണ്ടാവൂട്ടോ നല്ല വെള്ളംണ്ടാവും
ഇണ്ടാവു ലേ ആഹ് ആഹ് ആഹ്
നെ അതുപോലെ പുറത്ത്യ്ക്കൊക്കെ കൊടുക്കൊക്കെ ചെയ്യും. പാടത്തിന്റെ ചെരിവായേനെ ഈ സൈഡൊക്കെ അങ്ങനെ. ആഹ് പിന്നെ നെല്ല് കൃഷി ചെയ്യും
ആഹ് അതെ അതെ. ആഹ് അല്ലെ നമുക്ക് ആവശ്യം കഴിഞ്ഞാ നമുക്ക് വാക്കിണ്ടെങ്കി പുറത്ത് കൊടുക്കെ ചെയ്യാ. ആഹ്
അതെ. അല്ല നല്ലൊരു വരുമാനവു ആവും
ആഹ് പിന്നെ നല്ല വരുമാനല്ലേ ആഹ് ഉമ്മ നനക്കാനൊക്കെ കൂടും രാവിലിം വൈകുന്നേരും അല്ലാതെ ആഹ് അതെ അതെ അതെ
അതെ. ആഹ്. ഞങ്ങളും ഇങ്ങനെ ചെറിയൊരു പ്ലാനിങ്ങിലാണ് അപ്പൊ കൃഷിയൊക്കെ ചെയ്യണം ന്ന്ണ്ട്. അപ്പൊ കൃഷീനേക്കാട്ടിലും നല്ലത്ഞ്ഞ് ഇപ്പൊ കൃഷിയന്നേണ് തെങ്ങ് എന്തേലൊക്കെ കൊർച്ചും കൂടി പറമ്പേരിയ വാങ്ങിട്ടേ, അവിടെ വല്ല തെങ്ങോ അങ്ങനെ എന്തേലൊക്കെ കൃഷി ചെയ്യാ. പിന്നെ ഇപ്പം പോ തക്കെ ആണല്ലോ ഭയങ്കര ഇതായിട്ട് അതെ തേയ് തേ . അതാവുമ്പം നല്ല ഉപകാര തേങ്ങ നമുക്കാക്കാ. ചകിരി ചെരട്ടാ പട്ട, വിറക് എല്ലാം നമുക്ക് ഉപകാരള്ള കാര്യങ്ങളല്ലേ.
ഉപകാരള്ളതാണ് ഉം അതെന്നെ.
ഓല കൊണ്ട് ചൂല്
ആഹ് പിന്നെ. തെങ്ങ് തെങ്ങ് വെച്ചാല് എല്ലാതോണ്ടും ഉപകാരണ്ടാവും.
ആഹ് എല്ലാംകൊണ്ട് ഉപകാരാ. പക്ഷേ ഒരു പത്ത് വർഷൊക്കെ എടുക്കും തോന്നുണു ല്ലേ. ഒരു വളർന്ന് കിട്ടാന്, പത്ത് വർഷൊക്കെ അഞ്ച് വർഷം ഉള്ള ഒക്കെ ഉണ്ടൊ ന്നാല്. ഇങ്ങനെ ഈ
ട്ടെന്ന് കായ്ക്കണ തെങ്ങേളൊക്കണ്ട് ലേ ഇഷ്
ആഹ് കിണ്ട് ന്നൊക്കെ കേട്ട്. അതെ അഞ്ചു വർഷത്തിലൊക്കെ വൽതാവ്ണത് ഇണ്ട് തോന്നുണു. പിന്നെ ഞാൻ പോയി ചോയിക്കണ്ട്യേ രൂല്ലേ.
ആഹ് അവിടെ കൃഷി ഭവൻ അങ്ങൻത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി ചോയിച്ചാ അവ ഓല് പർഞ്ഞര്ണ്ടാവും. പിന്നെ എന്താപ്പോ ചാ ചക്കക്ക്യണ്ടല്ലോ ഒരു വർഷം കൊണ്ടൊക്ക ഒരു വർഷം ആവണ്ട അപ്പോത്തിനെന്നെ കായ്ക്ക്ണത്ണ്ട് ചക്ക.
ആഹ് മാവുണ്ട്റാ അങ്ങനെ. ഞങ്ങള് ന്നാള് ഒരു ഇവടെ പോയപ്പോ ഇങ്ങനെ കണ്ടു. ആഹ് ചെറിയ മാവാവും പക്ഷേ ഒരുപാട് മാങ്ങണ്ടാവും ന്ന്. അങ്ങനെ കണ്ടു ഇൻ്റെ വീട്ടിലങ്ങനെ ഞങ്ങള് മാങ്ങ കഴിച്ചിട്ട് ഇങ്ങനെറിഞ്ഞ് അങ്ങനെ കൊറെ മാവുകള്ണ്ടായിണ്ടേ. അത് ചെറിയ മാവ്കളാണ് ഇലകളൊക്കെ കൊറച്ചെന്നെ ഒള്ളൂ. പക്ഷേ മാങ്ങകൾ നല്ലോണ്ണണ്ടായിണ്ട്. അത് എന്താണാവോ.
ഏഹ്. അഇപ്രാവശ്യം കൊറെ സ്ഥലത്ത് മാങ്ങ അധികം കാണ് ണ്ട്.
അതെ. അപ്പൊ അല്ലന്നാലുൻക്ക്യത് ഒരു അതിശ് ശയം തോന്നാ. അതുപോലെ പുളി പുളിയൊക്കെ ചെറ്യേ മരാണ് പക്ഷേ അയിന് മോള് പുളിങ്ങണ്ടായട്ക്കാ. ആഹ് ഞാൻ എന്നിട്ട് ഉമ്മോട് ചോയിച്ചേ ഇതെന്ത ആഹ് ഒരാ ആഹ് നമ്മള് നമുക്ക് ഇതാവൂല്ലോ പക്ഷേ അതങ്ങനെ ഇണ്ടായി ഇടക്ക്. എന്താണാവോ അങ്ങനെ.
സന്തോഷാണ്.
സന്തോഷം. അങ്ങനെ. പിന്നെ പോത്ത് കൃഷിയൊക്കെ കുറച്ചൂടെ നല്ലത പോത്തൊക്കെ വാങ്ങിട്ട് ചെറിയ കുട്ടിയേള്നൊക്കെ വാങ്ങിട്ടേ.
വ ആ ഇപ്പോ ഈ ആ പെരുന്നാളൊക്കെ ആകുമ്പോ അറിവിനൊക്കെ. ആൾക്കാര് വാങ്ങും അങ്ങനത്തേനൊക്കെ അപ്പൊ അത് നല്ലൊരു ഇതാണ് ചെറുപ്പ. ചെർപ്പത്തിലെന്നെ ഇങ്ങനെ കൊടുന്നിട്ട് നോ. ക്കിയാണ്ട് അയിനൊക്കെ നല്ല ഇത്ണ്ട് തോന്ന നല്ല വെലണ്ട് തോന്നുന്നുണ്ട് പോത്തിന്.
ആഹ് അപ്പൊ പതിമൂന്നൊക്കെ ഉണ്ടായിർന്നോള്ളു ഇപ്പൊ ഇരുപത്തഞ്ചായിണ്ട്ത്രേ കുട്ടികൾക്കൊക്കെ.
ആഹ് ഉണ്ട്ല്ലേ.
ആണെങ്കി പറയണ്ട് പക്ഷെ അല്ല എന്നാലുംവിക്കുമ്പോ കിട്ടും ഒരു ലക്ഷം ഒനരലക്ഷക്കെ. പത്ത്.
ആ അത് ഞമ്മക്ക്പ്പൊ. ആ എന്താ പറയാ സ്ഥലക്കെണ്ടെങ്കിൽ ഇപ്പോ ഓരെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ വല്യ ചിലവന്നും. ല്ലല്ലോ വെള്ളവും പുല്ലും കൊടുത്താ മതിയല്ലോ അപ്പൊ.
പുല്ലങ്ങനെ വാങ്ങിട്ടേ. അപ്പൊ അയിനി ഇവിടെ വീടിന്റെ അടുത്ത് സ്ഥലമുള്ള കാരണം അവിടെ കെട്ട ചെയ്യാ. അത് ചെറിയ കുട്ടിയ പതിമൂന്നൊക്കെ ഉണ്ടായിർന്നൂത്ര അപ്പൊ മാമൻ. ങ്ങനെ ഇരുപത്തയായിരക്കെ ആയിട്ടുണ്ട് വാങ്ങിക്കൊനൊക്ക. പറയണ്ട് വാങ്ങ്പോ വാങ്ങിട്ടൊക്കെ നോക്കിട്ടേ. ആഹ് ശരി.
ഇവിടെ ഞങ്ങള അടുത്തൊരു ഏട്ടനും ചേച്ചിയൊക്കെ കാട്ടീന്ന് അങ്ങനെ. ഒര് ഇതേപോലെ വാങ്ങിട്ട് പെരുന്നാളാകുമ്പോ വിൽക്കും അങ്ങനെയൊക്കെ ചെയ്തിനു.
ആ അതെ അല്ല അങ്ങനെ. ഇതിലൊക്കെ ഒരു ഇതായി കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനക്കെ ഉണ്ടാക്കാ നല്ലതാ. ആ അവിടെ അതെ.
എന്തേലൊക്കെ വരുമാനം ഉണ്ടാക്കും.
ആഹ്. ഇപ്പൊ സ്ത്രീകളുമായി ഇ ഓൺലൈനൊക്കെ നല്ലതായി തോന്നണ്ണ്ട് പിന്നെ കൃഷിയൊക്കെ ചെയ്യാൻ. അത്ര അറിവുള്ള അതായത് അതിന് വേണ്ടി പുറപ്പെടണം. ഒരാൾ മാത്രയ പറ്റില്ല കുടുംബത്തില എല്ലാവരും തൈക്കാ പറയുംപോ വല്യകാര്യക്കും.
ആ അതെ അത് ശരിയാണ് അങ്ങനെയൊക്കെ തുടങ്ങണെങ്കിൽ നല്ല കാര്യമാണ്.
ആ നമ്മളിപ്പോ കൊറേ വിളവൊക്കെ വെച്ചിട്ട്. അത് നന്നല്ലങ്കിലും നമ്മക്ക് ബുദ്ധിമുട്ടല്ലേ പിള്ളേരുടെ ഒരു ഇതൊക്കെ. ആഹ് അറിവുള്ളവരുടെക്കെ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ.
ആഹ് അതെ അതെ. അങ്ങനെ അപ്പൊ കൃഷിയൊക്കെ ഏഹ്.
അവിടെ ഹസ്ബൻന്റെ വീട്ടില് ആടൊക്കെണ്ട്.
ആഹ് ആട്ടുംപാലൊക്കെ ആട്ടുംപാലിനൊക്കെ നല്ല റേറ്റ്ല്ലേ ഇപ്പൊ.
അതെ ആ പക്ഷെ അവിടെ ആട്ണ്ട്. ഒരു രണ്ട് കുട്ടികള പ്രസവിക്കും അപ്പൊ ആ കുട്ടികൾക്കുള്ള പാലന്നെ ഉണ്ടാവുള്ളൂ.
ആഹ് പുറത്ത് കൊടുക്കണ്ടാവൂല അല്ലേ.
പുറത്തേക്ക് കൊടുക്കലില്ല പിന്നെ വീട്ടില്. കുട്ടികളുള്ള കാരണം അവരിക്കും കുറച് ഫിടം കൊക്കും. അങ്ങനെക്കെ ചെയ്യും അല്ലണ്ട് പുറത്തേക്ക്.
ആട്ടുമ്പാല് ഉണ്ടെങ്കില് ശ്വാസം മുട്ടിന്. ശ്വാസംമുട്ടിനൊക്കെ നല്ലതല്ലേ ആ പറയണ്ടേക്ക.
പക്ഷേതാണ് പറയണേക്ക അവിടെ കുട്ടികൾക്ക് കൊടുക്കണംന്നൊക്കെ ഫസ്റ്റ് ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നേ. അത് കുട്ടിയോണ്ടാവും പിന്നെരു മണണ്ടാവും അങ്ങനെക്കയിട്ട്. പിന്നെ ആ ഹസ്ബൻഡക്കെ പറയാ അത് നല്ലത.
ക്ക
ആഹ്. ഒരു മണം ണ്ടാവും ത്രാടിന്റെ അത് നല്ലോണം
എനിക്ക് ആട്ടർച്ചിഷ്ടല്ല ഏഹേ ആട്ടർച്ചി ആട്ടുംപാലൊന്നുഷ്ടല്ല ഞാന് അതിനെ അറ്ക്ക്ണെ കണ്ട്.
അതെ ആ കാണ് കണ്ണില് കാണുമ്പോ നമക്കത് സങ്കടാണ്.
അത്ങ്ങനെ പെടഞ്ഞ് മരിക്കണ കണ്ടപ്പയ് ഒരു സങ്കടം പിന്നെ ഞാൻ ചെറ്യേ കുട്ട്യായപ്പോ കണ്ടതാ പിന്നെ ഇത്രയും കാലായിട്ട് അത് തിന്നില്ല. നമ്മള് പ്രസവിച്ചട്ക്കുമ്പോക്കെ തിന്നോല്ലോ അന്നും ഞാൻ തിന്നിട്ടില്ല.
അതെ ആഹ് ആട്ട് സൂപ്പ് കഴിക് പ്രസവ രക്ഷക്ക് വേണ്ടിട്ട്.
ആഹ് അതൊന്നും ഞാ തിന്ന്ട്ടുല്ല പിന്നെ ലേഹ്യത്തിലൊക്കെ കൂട്ടും പാർഞ്ഞ്ട്ട്
ആഹ് അതും കഴി